കെടന്ന് പോട്ടെ കെടന്ന് ഹ്മ്മ് അത് ചോദിക്കലായിര്ന്ന്ട്ടാ
ആഹ് വെള്ളം വെള്ളം വെള്ളവും വാങ്ങാൻ ഇണ്ടായിനി ഒറ്റയ്ക്ക് പോയി എടുത്ത് കുടിക്കില്ല അതിന് എന്തൊരു കാര്യത്തിലും എന്താണ് നമ്മള് തന്നെ പോയി എടുത്ത് കൊടുക്കണം എന്നാ മോളെ അവ്ടെ ഇരിപ്പ്ണ്ട് വെള്ളം എന്ന് പറഞ്ഞൽ കേട്ടാൽ കൂടി എടുക്കത്തില്ല കേൾക്ക്ന്നി ആഹ് അങ്ങനെ തന്നെണ് നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പഴോ അല്ലെങ്കി നമ്മള് ആരോടെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പഴോ അവർക്ക് അവരുടേതായ ഒരുപാട് ആവശ്യ ങ്ങള്ണ്ടാവും ആ സമ
ഒര് ആവശ്യ ഹ്മ്മ് അങ്ങൻ തന്നെയാ അപ്പതിക ഒരാവശ്യേക്കാര ഓൽക്ക്
ആഹ് അപ്പ അവർക്ക് വെശക്കും അല്ലെങ്കി അവർക്ക് ദാഹിക്കും അല്ലെങ്കി നമ്മള് അവർക്ക് അപ്പ പറഞ്ഞൊടുക്കണം ഏഹ് ആ പലെ അവർക്കാ
ആഹ് അങ്ങനെ തന്നെണ് ഇപ്പം തന്നെതാ എത്ര വട്ടം ഇന്റട് ത്ത്ക്ക് വന്ന്ക്ക്ണ്ന്ന് അറിയോ ഞാ അത് ഇത് ന്ന് ചോയ്ച്ച് കാണ്ട് ഒട്ടിക്കാനേ അങ്ങനെ ഇങ്ങനെന്നറിയാ ഞാൻ പറഞ്ഞ് കൊർച്ചെരം അവ്ടെ നിക്ക് മുണ്ടല്ലേന്ന് പറഞ്ഞ് കാണ്ട് തൊള്ളോണ്ട് കാട്ടും
അയ്യോ ഇവടെ ഞാൻ കാലോൻണ്ടാക്കിട്ട് പൊക്കും എന്തോ വല്യ അമ്മക്ക് ഒരു സ്വാതന്ത്ര്യം തരത്തില്ല എന്നാ അവര് ഇല്ലാത്തപ്പ ചെയ്തൂടേന്നും ചോദിക്കും നീ അപ്പം ഇവ്ടൊരു നമ്മളി സ്കൂളിൽ പോകുമ്പോ ഉമ്മച്ചിക്ക് വിളിച്ചൂടെ അങ്ങനൊക്കെ ചോദിക്കും എന്നാ അവര് ചോദിക്കുമ്പം നമുക്ക് അതെ ഭയങ്കര എടങ്ങേറാണ് ഇതിറ്റെങ്ങളെപ്പ വെരും പിള്ളേര് എപ്പഴും ഒരനക്കവില്ലല്ലോ വീടിനൊരനക്ക ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കാം, ഒര്ത്തൻ ഉണ്ടെങ്കില് അതും പ്രശ്നമാണ് എല്ലാം കൊണ്ടും പ്രശ്നമാണ് എന്തും ചെയ്യും ഉം ഇവിടെ എടി റ്റോ അവര് അല്ല മക്കളൊക്കെ എന്തോ ചെയ്യുന്ന പഠിക്കുവാന്നോ?
ആഹ് എഴുതി പഠിക്കണോ, ഒട്ടിക്കണോ, വായിക്ക്ണൊക്കെ ഇണ്ടോര്
അതാ ഇപ്പം ഈ ഹോംവർക്ക്കളെ കാട്ടി ഉപരി നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ട് വരലാണ് ഓരോ വർക്ക്കള് ആഹ് ഇപ്പൊ പഠിക്കാനുള്ള അവരുടെ ഈ സമയം കൂടുതലും ഇവരെ എന്ത് ചെയ്യാണ് വർക്ക് ചെയ്ത് തീർക്ക എഴുതി തീർക്കേണ്ട് അപ്പൊ അവർക്ക് അന്ന് പഠിച്ച കാ ര്യങ്ങള് പഠിക്കാനൊരു സമയം കിട്ടുന്നില്ല ഇതിങ്ങനെ നമ്മള് അവരെപ്പോയും കള് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കും ഇത് എന്തൂട്ട അത് എഴുതാനുണ്ട് ഇത്രയും നോട്ട് എഴുതാനുണ്ട് ഇത്രയും നോട്ട് എഴതാനുണ്ട് ഈ സ്കൂളില് ഇത്രയും നേരം ഇരുന്ന എന്ന ആ പഠിച്ച പാഠഭാഗങ്ങള് അവർക്കൊന്നൂടെ പറ ഞ്ഞ് കൊടുക്കാനുള്ള സമയംണ്ട് അവര് പറയുന്ന എഴുതാനുണ്ട് എഴുതാനുണ്ട് എഴുതാനുണ്ട് ഇതേ ഒള്ള് എന്നും എഴുതാന്ണ്ട് എഴുതാറുണ്ട് പിന്നെ എങ്ങനെ നമ്മള് ആ പാഠഭാഗങ്ങൾ അപ്പഴപ്പഴ് പഠപ്പിച്ചു പോയില്ലെങ്കി അവസാനാവുമ്പത്തേക്കും പിന്നെ ഭയങ്കര എടങ്ങോറായിരിക്കും
ആഹ് അതന്നെ അപ്പൊ പിന്നെ എക്സാം പരീക്ഷ ഒക്കെ ആവുമ്പളേ പിന്നെ അധികം പഠിക്കാ ക്കാൻ നിക്കണ്ടി വരുവെ ഒക്കപാടേ ആഹ് അത് ഒക്കപാടെ ഓൽക്ക് അധികാവൂലേ?
അതാണ് അതാവും ഫുള്ള ഇട്ട് ഇവർക്ക് ഇപ്പം ആഹ് പരീക്ഷ എന്താണ് എഴുത ആ അതൊ ക്കെ വഴിക്കങ്ങ് നടത്തും ആ ഒരു ഇതാണ്
ആഹ് ഓല് പറയ പരീക്ഷ വരുമ്പോ പഠിക്കാന്ന അപ്പൊ പിന്നെ ഒക്കപ്പാടെ കെടന്ന് വരകും
ഇപ്പെഴും പരീക്ഷയില്ലല്ലോ പഠിക്കാൻ ഇനി എത്രയോ ദിവസം കിടക്ക്ന്ന് ഇത്രയും ദിവസയില്ലേ ഇത്രയും ദിവസം ഇരുന്ന് എണ്ണി എണ്ണി അവസാനം
ട്ടോ രാത്രിയാണ്ട് ആയാല് നേരല്ല്യ
അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇതാണ് ഈ കുട്ടികൾക്ക് നേരവുണ്ടോ?
നാളത്തേക്ക് എഴുതാനൊക്കെ ഇള്ളത് എഴുതി വെക്കുമ്പോക്ക് പിന്നെ നേരം കഴിഞ്ഞ്
ആഹ് അതെ അതാണ് പിന്നെ കൊച്ചുങ്ങക്ക് ഒറങ്ങ ഓൽക്ക് ഒറങ്ങാനുള്ള സമയം കാണുവോ അവർ ഒറങ്ങണ്ടേ അതിനും കൂടി ടൈമില്ലന്നേ ഇപ്പം ഒറങ്ങാ കിട്ടുന്ന സമയ ത്ത് സമാധാനത്തിലൊന്ന് ഒറങ്ങാൻ പറ്റുന്നില്ല പിന്നെന്താ ചെയ്യാ പിന്നെ എന്ത് ഇങ്ങനെ ഇതുപോ ലൊക്കെ തന്നെയ നമ്മളും പഠിച്ചത് എന്നിട്ട് എന്തായി വീട്ടിലിരിപ്പായി അതെ ഞാൻ പറിയും നോക്ക് മക്കളെ നിങ്ങള് നമ്മളെ പോലെ ആവല്ലേ നമ്മളേ നന്നാല്ല് പഠിക്കണംന്നൊക്കെ ഉണ്ടായിര്ന്ന് ആഗ്രഹം പിന്നെ ഇങ്ങനെ ഒരു ജീവിതത്തിലോട്ട് വന്ന് പിന്നെ അവിടെ അങ്ങനെങ്ങന്നെ ഇരിപ്പായി പോയി ഇപ്പോ '
നമുക്ക് ഈ കുട്ടിയോളക്കെ പഠിപ്പിക്കലും അങ്ങനിം ഇങ്ങനെക്കെ കുട്ടികളായ പിന്നെ പഠിക്കലൊന്നും നടക്കൂല കല്യാണം കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ്
കുഞ്ഞുങ്ങള് ആവണ്ടാ കല്യാണം കഴിഞ്ഞ പിന്നെ ഒക്കെയിതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഒന്നുവില്ല നമ്മളിപ്പം കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാന്ന് പറ പറഞ്ഞിട്ട് എന്തെയ്യും നമ്മടെ കല്യാണം കഴിയും ഈ കല്യാണം കഴിഞ്ഞേന് ശേ ശേഷം നമുക്കൊരു പുസ്തകം തൊറന്നിരിന്ന് പഠിക്കണോങ്കില് ഏഹ് നമ്മള് വീട്ടിലിരുന്ന് പഠിച്ച അതേ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റോ പറ്റില്ല
ഏഹ് കിട്ടൂല ഞമ്മളെ വീട്ടിലിരുന്ന് പഠിക്കണ സ്വാതന്ത്ര്യം കിട്ടൂലല്ലെ
ഒരിക്കലും കിട്ടൂല നമ്മൾ എന്തേയ്യണ നമ്മൾ ഈ വീട്ടില സകലമായ ജോലി കള് എല്ലാം ഒതുക്കി തീർത്തിട്ട് എന്താണ് നമ്മള് പഠിക്കാൻ ഇരികുമ്പൊ അടുത്ത ജോലി ആയി ഏഹ് ഏഹ് അപ്പചായ കുടിക്കാൻ സമയാവും അല്ലെങ്കി ചോറിട സമയം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനപ്പ കൊണ്ടരും കഴിക്കാന് ഏഹ് ഇതെൽ അതുപോലെ നമ്മളിപ്പോ രാവിലെ പഠിക്കാൻ ഇറങ്ങി പോണെങ്കി വെച്ചാ നമ്മള് എല്ലം കഴിയും നമ്മള് തിന്ന പാത്രം വരെ നമ്മളിപ്പം ചെൽപ്പം കുളിച്ച് ഒരുങ്ങി എന്തെങ്കു ഒന്ന് കഴിക്ക്ന്ന്ണ്ടാവൂല ആക്കി വെച്ചിട്ടേ ഉള്ളൂ റെഡി ആയി ട്ട് വന്നിട്ട് നമ്മള് നാസ്ത എടുത്ത് കഴിക്കുന്നത്വെച്ചോ നിന്നോണ്ട് കഴിക്കും. കഴി ചാല് വീട്ടിലാണെങ്കി എന്തറയും ഉമ്മാ ഇത് ഉമ്മാ മ്മാ ഇതാണ്ട് കഴുകി വെക്കണേ വെച്ചിട്ട് കയ്യും കഴുകി വായും കുപ്ലിച്ചോണ്ട് ഒരു ഓട്ടോടും. ഇവ്ടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക്
ഇവിടെ ആവുമ്പോളല്ലേ ഇപ്പതൊക്കെ നടക്കൂള്ളൂ
ആഹ് അതക്കെയാണ്. അത് കഴിഞ്ഞ് പറക്കി വെച്ചു ഒരു പക്ഷെ ആന്താണ് അരക്കാനുള്ള അരിവരെ വെള്ളത്തി ഇട്ടിട്ട് വേണം നമ്മള് പോവേ ണ്ടി ഇരുന്നെ തിരിച്ച് വീട്ടിപ്പനി വിസ് വീട്ടിലാണെങ്കില് വീട്ടിൽ പോരുന്ന സമയത്ത് നമുക്ക് സ്കൂള് വിട്ട് കഴിഞ്ഞാ പയ്യെ സാവധാനം ലാവിഷായിട്ട് അടിച്ച്പൊളിച്ച് കൂട്ടുകാരോട് വർത്തനം പറഞ്ഞ് മുട്ടായിയൊക്കെ തിന്ന് അല്ലെങ്കി കാര്യങ്ങളിൽസൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സു ഖായിട്ട് വരാം. കല്യാണം പഠിക്ക പഠിച്ചപ്പെടുന്നാള് വെപ്രാളപ്പെട്ടിട്ട് അയ്യോ വീട്ട്ചെന്നിട്ട് എന്തൊക്കെ പണിയുണ്ട് അയ്യൊ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഓ ഇഞ്ഞ് എപ്പഴാ അതും പറഞ്ഞോ ണ്ട് നമ്മള് തിരക്കിട്ടോടും നമ്മളവിട നമ്മള കൂട്ടുകാരിയോടപ്പം ആഹ് വേഗമായി നമ്മള് നമ്മളപ്പൊ അല്ല അമ്മള് മാനസികമായിട്ട് നമ്മള് അങ്ങനെ ആയി പോയി കഴിഞ്ഞൊരുപക്ഷെ ഇവിടെ ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടി അവിടെ ചെന്നിട്ട് അത് ചെയ്യണം ഇവിടെന്ന് ചെയ്യണമല്ലോ? അയ്യോ ഞാൻ താമസിക്ക്മ്പൊ എന്തെങ്കിലും ചോദിക്കോ എന്തേലും എന്ത് പറയും
ആഹ് അതൊക്കെത്തൻ ആ ഒരു മൈൻ ആഹ് ആ ഒരു മനസ്സിലേക്കാരം അമ്മക്ക് വേറെ ആരും ഇത് പറഞ്ഞാല് ഞമ്മക്ക ഉള്ളത്ണ്ടാവൂല്ല നമ്മക്ക് ഇതേകാരം ഞമ്മക് വീട്ട് ചെന്നല്ല എന്തെല്ലാം പണിയുണ്ട്ന്നൊക്കെ
ആഹ് അത അതാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത് അതാണ് സ്വാഭാവികം അപ്പം നമ്മള് എന്ത്ചെയ്യണം ഏഹ് വീട് കൂടുതലും നമ്മളെന്ത്‌യ്യും പ കല്യാണം കഴിഞ്ഞ ശേഷം പഠിക്കാം പിന്നെ ചില ഇപ്പഴങ്ങാനല്ല ട്ടോ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരും ഉണ്ട് ആ വീട്ടിലെന്താ പണി ചെയ്യാണ്ട് എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയില് മുന്നോട്ട് പോയി പഠിച്ച്. നല്ല നിലയിലെത്തി ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞ എന്നെ പോലോരു കൊച്ചാണ് പഠിക്കാൻ പോയിരുന്നെങ്കില് എനിക്ക് ഇവിടെ എന്തൊക് എന്തെല്ലാം രീതിയില് ആയിരിക്കും എന്റെ അനുഭവം എന്തായിരിക്കുംന്ന് ഞാനൊന്ന് പറഞ്ഞതാ. മനസ്സിരുത്തി സം അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം എന്താലും കിട്ടൂല അത് ഉറപ്പാണ്.
ഇല്ല.
പപ്പായ അപ്പം നമ്മള് കല്യാണത് എല്ലാരും തന്നെ പഞ്ഞെ പഠിപ്പിക്കാന്നില്ലേ ആ നീ പഠിപ്പിക്കാൻ വിടുന്നുണ്ടല്ലോ ആ പൊറമെ ആ കൊച്ചിനെ ഞൻാ കും ആ വീട്ടുകാരു ആ കൊച്ചിനെ പഠിക്കൻ പഠിക്കാൻ വിടുന്നുണ്ട്.
വീട്ടില് വന്നാല് നമ്മക്കിപ്പോ എന്താ നമ്മളെ അവസ്ഥന്ന് ഇപ്പൊ വേറെ ഉള്ളവർക്ക് അല്ലേ - എവിടുന്നാ
അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് - കുറമര കൊച്ചിന്റെ ആ കൊച്ചി. ആ കൊച്ചിനെ വിടുന്നുണ്ട് പഠിക്കാൻ വിടുന്നുണ്ട് ആ കൊച്ചിനെ എന്തായാലും നല്ല- വീട്ടിലോട്ടാ ആ കൊച്ച് വന്ന് കെറിയത് എന്തോയായാലും അതിന് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തൊക്കെയായിരിക്കും അവിടെ പറുന്നത് യഥാർത്ഥ അനുഭവം അപ്പ അതിന് മാത്രേ അറിയത്തുള്ളൂ സ്വാഭാവട്ടം അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് തോനുന്നു ഒരു നൂറില് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടിയുടെ അത്ത് വിനായിരി ക്കും. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആണ് അതോണ്ട് ഇപ്പ കുട്ടികളത്ത് ഞാൻ പറ
ഇപ്പൊ പിന്നെ അധികവും പഠിപ്പ് ജോലിയൊക്കെ ആയിട്ട് തന്നെയാണല്ലോ അധികം കല്യാണം കഴിക്കണത്.
ആഹ് അത ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് കല്യാണം വേണ്ടല്ലോ ഇ ക
ആഹ് ആദ്യത്തൊക്കെ പോലല്ലല്ലേ നമ്മളെ കാലത്തൊന്നും പോലല്ലല്ലോ.
പോവാൻ കാത്തിരിക്കും പ്പോഴത്തേക്ക് പിടിച്ച് കെട്ടിച്ചു വിടും അതന്ന അതി ഇപ്പോഴത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നും അല്ല കുട്ടികൾക്ക് ഇത്തിരി വിവരവും ബുദ്ധി ഒക്കെ വരും ഇത് ഇട്ടോണ്ട് എന്തായാലും അവരുത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് തീരിച്ച പറയാനൊരു നമ്മളൊക്കെ പറയുവായിരുന്നോ പണ്ട് അങ്ങനെ പണ്ട് തറുതല പറവോ എനിക്ക്‌ ഇത് ചെയ്യണം അതാ ഇപ്പഴും- ഓ ഇപ്പഴത്തെ കുട്ടികൾ അങ്ങനെ അല്ല അവർക്കുള്ള ആവശ്യങ്ങൾ അവര് നേടിയെടുത്തിട്ടെ അടങ്ങത്തോ - ആഹ്
ആ വെളിച്ചെണ്ണയൊ ഓലോ ഓലോ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കി - എല്ലാരും നോക്ക്‌ക
വീട്ടിൽ ഉ ഒരു സാധനം അത് അവർക്ക് നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലിയോ അതിനെന്തെങ്കിലും- ബുദ്ധിമുട്ട. ണ്ടോ അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു കാര്യവേ അല്ല അവര് അത് ചോദിച്ച. അവർക്കത് കിട്ടിയിരിക്കണം പിന്നെ അവിടെ ഉണ്ടോ ഇല്ലോ എന്നതിന അവർക്കവിടെ. പ്രസക്തിയേ ഇല്ല അവർ ആഗ്രഹിച്ച സാധനം എന്ത് ചെയ്യണം.
ഒപ്പിക്കണം അവർക്ക് കിട്ടണം അനത്തെ -
അങ്ങനെതന്നെ.
അയിന് പൈസ ഇണ്ടോ ഇല്ലിയോ എന്താന്നൊന്നും ഓലക്ക് അറിയണ്ട.
മോൾക്ക്‌ അറിയാം അതും അതിപ്പോ ഓരോരോ ട്രെൻഡുകളല്ലേ ഓരോ കുട്ടി ഒരു സാധനം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇട്ട് കൊണ്ടുവന്നാ ആ പിറ്റേ ദിവസം നമ്മടെ മക്കക്ക്‌ വേണ്ടി വരും.
ആഹ് ഇക്കും അങ്ങനെ - വേണോന്ന് അറിഞ്ഞങ്ങാണ്ട് വന്ന് തൊടങ്ങും അതൊക്കെ-
അത് കിട്ടുന്നവരെ നമുക്ക് ഒരു സ്വയിരം ഉണ്ടാവൂല.
ആഹ് ഉണ്ടാവൂല ഞങ്ങള് അതാ പറഞ്ഞെ എന്നാ ശരി തോന്ന ന്ന് പറഞ്ഞോ.
എടുക്കെ വെക്കുവേ ചെയ്ത് എന്തും ഞാൻ ചെയ്ത താ നമ്മള് കാ കൊടുക്കുന്ന ആരും നമ്മള് പിന്നെ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല നമ്മക്ക് ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല നമുക്കന്ന് അത് എന്ന് വെച്ചാൽ നമുക്ക് തരും പറയാമോ വ ൻ മകളെ ഉം ഇപ്പഴെല്ല അത്‌ പിന്നെ ശരിയാക്കാം
ആഹ് നമ്മളെ അങ്ങനെ എത്ര പറഞ്ഞിട്ടും കാര്യല്ല ഞമ്മള ഇങ്ങോട്ട് പറയും ഇങ്ങട്ട് ഇങ്ങട്ട് ഞമ്മളോട് ഇങ്ങള് നാലെണ്ണം പറയും
ആഹ് അതാണ് നിനക്ക് അത് ചെ നിങ്ങക്ക് ഇതില്ലാഞ്ഞിട്ട് നിങ്ങക്ക് വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നോ
ആഹ് അതെന്നെ അയിനൊക്കെ പൈസണ്ടായി ഞാൻ അത് ചോയിച്ചേക്കല്ലേ നിങ്ങൾക്ക് പൈസ ഇല്ലായി
അത്ടനെ ഇത് പ്പൊ എവട്ന്ന് കിട്ടി ഇപ്പഴാണ് നിങ്ങള ഈ പൈസ ഇല്ലാത്തല്ലേ പറഞ്ഞ നമ്മളടുത്ത് ഇങ്ങോട്ട ചോദ്യം ചെയ്യാനായിട്ട് വന്നോണ്ടിരിക്കും അങ്ങത്തെ കുട്ടിയാളട്ത്ത് നമ്മളിപ്പൊ എന്ത് പറയാനാ അതാണ് അവർക്കന്ത് വെച്ചാല് സാഹചര്യങ്ങളറിഞ്ഞ് പ്രവർത്തിക്കാ ഇപ്പത്തെ കുട്ടിയാൾക്ക് അറിയില്ല നമ്മുടെ വീട്ട്‌ലെ സാഹച അത് അവർക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യല്ലാ അവരെ കൂടെ ഉള്ളവർ എങ്ങനെ നടക്കുന്നു എന്നാണ് അവര് ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിലെ അവസ്ഥയെ സൃഷ്ടിക്കും അതേ ഉള്ളു ഇനി അപ്പൊ ന്തേയണം മാതാപിതാക്കൾ അതുപോലെ തന്നാലാ മ്മളെ അവർക്ക് വേണ്ടി മരിക്കാൻ നിന്നി നമ്മക്കേ ഉള്ളൂ നഷ്ടം ഇപ്പൊ അങ്ങൻത്തെ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അത് നോക്കിം കണ്ടും നമ്മള് നിന്ന നമുക്ക് കൊളാം
ആഹ് എന്തായ് ഫുഡഴ്ക്കല് കഴ്ഞ്ഞോ
ഇനി ഫുഡ് ഞാൻ നേരത്തെ കഴിച്ചുട്ടോ ഇനി കുഞ്ഞ്ങ്ങൾക്ക് കൊടുക്കണം റെഡിയാക്കണം അപ്പൊ ശരിയേ ഞാന അത ഒന്ന് അങ്ങനെ അട്ക്കളയിലോട്ട് പോവാൻ പോവാ ഉം ഉം ശരി ഞാൻ വിളിക്കാട്ടോ പിന്നെക്ക്
ആഹ് ആഹ്